ആ പറയൂ എന്തൊക്കെണ്ട് അവിടെ മഴ ഇവിടെ മഴ വല്ലാണ്ടില്ല അവിടെ എങ്ങനെ മഴണ്ടോ
ഇവിടെ രാവില ഒന്ന് പേയ്തീനി അത്യാവശ് നല്ലോം പെയ്തീനി ചാറിങ്ങാണ്ടൊക്കെ
ആഹ് ആ അങ്ങനെ ചാറികാണ്ട് പെയ്തുണ്ടാവുംലെ ആഹ് ഇപ്പൊ ഭയ്ങ്കരത് വെയിലറിക്കിണ്ടിലേ ഇൻക്ക് മയ പെയ്യ്ണ എന്തോരിഷ് ഇഷ്ട ടാറിയോ മയൊക്കെ പെയ്തൈഞ്ഞാ ഞമ്മളീ റെയിൻ റോട്ട് റെയിൻകോട്ടൊക്കെ ഇട്ടാണ്ട് പുറത്തൊക്കെ പോവൂലേ ഞങ്ങളൊക്കെ അങ്ങനേണ് ഉം നല്ല മയ പെയ്ത് കൈഞ്ഞാ പിന്നെ കാ കാറ്റും മിന്നലും ഇടിയൊന്നും പറ്റൂല മഴ മാത്
ആ ഇക് ഒക്കെ വിണം എനിക്ക് കാറ്റ് ഇടി മിന്ന് ന്നലക്കെ വാണം ഇൻക്ക് അങ്ങനെ ൻക് ഭയ്ങ്കര എന്താ പറയാ ന്കിങ്ങനെ പണ്ടത്തെ സിനമങ്ങനെ ഓർമ വര നമ്മളാ കാറ്റ് ഇടി മിന്നലും രാത്രിയാവണം
ആഹ് രാത്രി ആവണം ഇക്ക് മിന്നലൊ ക്കെ പേടിയാട്ടോ ഇൻക് ഉം കാറ്റും ഇടി മിന്നലൊക്കെ പേടിയ ഭയങ്കര പേടിയ കറൻ്റ് ഇണ്ടാവൂല പിന്നെ അവിടെണ്ടാവൊ കരണ്ട് ആണ്ടാവലുണ്ടോ പിന്നെ പിന്നെ നോക്കേണ്ട്യെ ആവശ്യല്ല ഫോണില് ചാർ ആഹ് അപ്പൊ നിങ്ങക്ക് പ്രശ്നം ഇല്ല അതുകൊണ്ട് ഞങ്ങക്ക് ഇഷ്ടപ്പെടാ ഞങ്ങക്ക് ഇഷ്ടപ്പെടാൻ പറ്റൂല അവിടെ കാറ്റ് ഇതൊന്നുല്ല അതാണ് കൊയ്പ്പം ആഹ് ആകാശഗംഗ ആഹ് കണ്ട്ണ് കണ്ടണ് ആകാശംഗ ഇവന്റതല്ലേ എന്താണ് ഓന്റെ പേര്ന്താണ് മറ്റെ ഒരു പ്രേത ത്തിന്റെല്ലേ ഒരു പെണ്ണ് പ്രേതം അവിടെ ആഹ് ജഗതിയൊക്കെ ഇണ്ട് ജഗതി ഇണ്ടോ ആഹ് ആഹ് ഉ ഇണ്ട്
ആഹ് അതന്നെ ഞങ്ങള് ഇന്നലെ രാത്രി കണ്ടിട്ടോ ആ സിനി ഇന്നിട്ട് ഇന്റെ അനിയന്ക്കൊർക്കം വെര്നില്ല ഓന് ചോരോന്ന് കാട്ടി തന്നണ്ട് ഇൻ്റെ ഉറക്കം പോയി ആഹ്
ആഹ് അതേപോലെ അത് ഞമ്മളില്ലേ അതേപോലെ തന്നെ ഞാൻ അതേപോലെ തന്നെ രാത്രി ഒരു പ്രേതത്തിന്റെ സിനിമ കണ്ട് ഇങ്ങട്ട് പ്രേത ന്നിട്ട് സിനിമ കണ്ടണ്ട് ഞാനിങ്ങനെ പൊറത്തിറങ്ങി അതേപോലെ തന്നെ ഇതിന് ബാത്റൂമിൽ പോവാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയപ്പല്ലേ ഏ അ പ്പണ്ട് തെങ്ങിന്റെടെ ഇങ്ങനെ ഒരാളു പോലെ നി
ആ അത് ഞമക്ക് അങ്ങനെ തോന്നും കാരണം ഞമ്മള് അത്രയും പേടിച്ചു നിക്കാണ് ആഹ്
ആ സമയത്ത് ഇങ്ങനെ തോന്ന ഞാൻ മൈൻഡ് ചെയ്യാതെ പോന്ന് അതാണ് ഞമ്മക്ക് ഓരോ ഞമ്മള് തോന്നലാണ് നമ്മള് ഉറങ്ങാതെ കെടന്നു നോക്കിയാ നമ്മൾക്ക് പുറത്തുന്ന് കുറേ ശബ്ദം ശബ്‌ദങ്ങൾ ഉണ്ടാവും ഈ മ്മേ എന്താണ് ചങ്ങല വലിച്ച കൊണ്ട് വണത് തും ഏഹ് പാത്രം ഒച്ചെപ്പെടു കൊത്തണും കൈക്കോട്ട് കൊത്തണും
അതുണ്ട് അതേപോലെ ഞാൻ ഇന്നലെ സിനിമ കണ്ട് കണ്ട് എന്താ പ രാത്രി പത്തര പതിനൊന്ന് മണിക്കായിക്ണ് എന്നിട്ടുഞാന് വെറുതെ എന്താ, ബാത്റൂമ് പോയതാണ്. അ, ബാത്റൂമിനുള്ളിന്നാ ശബ് ശബ്ദമിങ്ങനെ കേക്ക ആ 'ജ ഗതിപറയണത് ഓ.. ആ, പ്രേതം പറയണത് അഥവാ അതിങ്ങനെ കേക്ക അതൊക്കെ നമ്മള്തോന്നലാണ്.
നമ്മള്തോന്നലാണ തൊക്കെ, നമ്മള് കണ്ടാണ്ട് രാത്രി അതല്ലേ കണ്ടാണ്ടല്ലേ കിടന്നുറങ്ങണെ, ആ.. അതുക, കണ്ടല്ലേ കിടന്നുറങ്ങണേ എനിക്കതുശരി നമ്മളിതില് മലയാള സിനിമയിലൊന്നും പ്രേതത്തിന്റെവല്ലാതില്ല ശരിക്കു കാണെങ്കിൽ പേടിക്കണമെങ്കിൽ നമ്മള് ഇംഗ്ലീഷ് സിനിമ കാണണം, ഇംഗ്ലീഷ് നിന്നെ ഭയങ്കരമായിട്ടാ ആണ് ശരിക്കൊരുശരി ഒക്കെനടക്കണ പോലെയാണതിലുണ്ടാവുക.
ആ.. എനിക്ക് ഇംഗ്ലീഷ് സിനിമ എനിക്ക് എപ്പോഴും കാണാറൊന്നുമില്ല എനിക്ക് ഇടക്കിങ്ങനെ എന്താ പറയാ അങ്ങോട്ടുണ്ടാകുമ്പോ ഞാൻ കാണാറുള്ളൂ
ആ നിനക്ക് മ മലയാള സിനിമതന്നെ ഇപ്പൊവല്ലാണ്ട്കാണാൻ തോന്നുന്നില്ല. കാരണം കൊറേ ആൾക്കാരൊക്കെ മരിച്ച്, അ.. പഴയപുതിയൊക്കെ, പുതിയ നടന്മാരാണ് പണ്ടത്തെ വിറ്റും കോമഡിയൊന്നും ഇല്ല കോമഡിയൊക്കെയുള്ളൂ ഏ.. പണ്ടത്തെ
ഓൾഡ്കോമഡിമൂവീസ് മലയാളം എന്നടിച്ചിട്ട്. ഹലോ ആ.. വാഴ കണ്ടുഅതടി
വാഴ ഞാന് എന്തിന്‌ രണ്ടുമൂന്ന്, രണ്ടു മാസമെങ്കിലും ആയിട്ടുണ്ടാവും. വാഴ ഇറങ്ങിയ ആസമയത്ത് ആ.. ഇതിൽ വന്ന ഏ.. യൂട്യൂബിൽ ഇതിനൊക്കെ നല്ല സമയംതൊട്ടു ഇതിനകത്തു വാഴയുണ്ട്. ഞാനിതുവരെ കണ്ടിട്ടില്ല കാരണം ഇന്നുഞാൻ പറഞ്ഞാല് അതിനോടിപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ അയിന്റെ പകുതി ഇതി കണ്ട് പൗതി കണ്ടപ്പത്തിന് എനിക്ക് പിന്നെ വേറെ പണി ആ രസണ്ട് വാഴ രസണ്ട് കണ്ടിടത്തോളം രസണ്ട് ഫുള്ളാക്കണംവിചാരിച്ചു ക്കാണ് ഞാൻ പിന്നെന്ന് പറഞ്ഞാല് ഒരു സിനിമ പിന്നെ കണ്ടുകൊണ്ടുക്കുമ്പോൾഫുള്ള് ഒറ്റടിക്ക് തീർ പൗതി വെച്ച് കണ്ട് പിന്നെ പൗതി കുമ്പം എല്ലാര
ആ അത് ശരിയാ എനിക്ക് ആഹ ഞാൻ രാത്രി കിടക്കുമ്പോ നെ നെറ്റ് ഉണ്ടാവുല്ല ഫോണില് നെ ഒരു ജി ബി യ കണ്ടള്ളൂ അത് വൈന്നേരം ആകുമ്പോത്തിന് ഉച്ച ആകുമ്പോത്തിന് തീരും എന്തായാലും തീരും ഇൻസ്റ്റയിൽ രണ്ട് മൂന്ന് റീൽസ് ഇടും ഉണ്ട് അത് നെറ്റ് തീർന്ന് അയ്‌ല് ല്ലേ ഞാന് ഇങ്ങനെ ഡൗൺ ലോഡ് ആക്കിവെക്കും ആ ഒര് കേറ്റലള്ളു ഒരു ആ
ആ ഒര് ദി
മാസത്തിലാണ് കേറ്റല്
ആ ആ ഒരു ജി ബി ആ ഞാൻ പിന്നെ ഒന്നര ജി ബി യാണ് കേറ്റല്
ആ ആഹ് ആദ്യം ഒന്നര ഏനു പിന്നെ ക്കെ കഴിഞ്ഞപ്പോ ഇപ്രാവിശ്യം ഒരു ജിബി ആക്കി പിന്നേ എന്താ രാത്രി ആ രാത്രി ഒന്നും കാണാണ്ടാവില്ലല്ലോ ആ രാത്രി നമ്മൾ വെറുതെ ഇരിക്ക്ണ സമയത്ത് ഇപ്പൊ ഇൻക്ക് വെക്കേഷനും കൂടിയാണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ വെറുതെ ഇരിക്ണ സമയത്ത് ഞാനീ ഫിലിം ഇങ്ങനെ കാണും ഒറ്റടിയ്ക്ക് ഫുള്ളാണ് തീർക്കും കരഞ്ഞ് കാ ണ്ടേക്കാരം ഉറങ്ങ ചില സിനിമ ഞാൻ പണ്ടത്തെ സിനിമേ കാണാ ദിലീ പി ൻ്റെക്കെ
ഏ ദിലീപിന്റെ സിനിമ ഇൻക്ക് ഭയങ്കര ഇഷ്ടാ ദിലീ പിന്റെ ദിലീപിൻ്റെല്ലേ റിംങ്ങ് മാസ്റ്റർ' കല്യാണരാമന് ഫുൾ കോമഡിയ ദിലീപ് ദിലീപ് കാവ്യ നെ കെട്ടിയേന് ശേഷം സിനിമേൽ അഭിനയിക്ക്ണില്ല ആ വെ ട്ടം ഉം അവൂ അഅ് റിങ്മാ സ്റ്റർ ഒക്കെ എന്തോരു രസാറിയോ ഒരു കഥീണ്ടാ വും എല്ലത്തിലും ദിലീപിന്റെ സിനിമേല് ദിലീപ് അങ്ങനെ നിന്നോട്ടെ പക്ഷെ പക്ഷെ ദിലീപ് സിനിമ സിനിമ നല്ല രസാണ് ദിലീപിനെ. പിന്നെ കാവ്യമാധവനെ കാവ്യമാ കാവ്യാ മാധവനെന്നും ഇപ്പം എന്തോ കാലഭിനയം നിർത്തിയാലേ ഓളൊന്നും വല്ലാ അഭിനയിക്ക്ണില്ലല്ലോ ഹ് പണ്ടത്തെ പണ്ടത്തെ സുന്ദരി ഇന്നാണ് ഇൻക്ക് ഭയങ്കര ഇഷ്ട വല്യ കണ്ണ് കണ്ണായി സീനിയറൊക്കെ എഴുതി
ആഹ് ആഹ് പിന്നെ എന്താ ദിലീപിന്റെ കൊറേസ് ഫേമസ് ആവാത്ത കെറേ മൂവീയസ് ഇണ്ടല്ലോ ഇനിക്കതു ഇഷ്ട കാര്ണം അയ്ലോ
ഏതാണ് അഹ് ആഹ് ആഹ് ആഹ് കണ്ട് ന അങ്ങൻത്തെ ഫേമസ് ന്നാവെല ആറിയപ്പെടാത്തൊ
ആഹ് കൊറേ ഇണ്ട്. ഞാൻ ഒക്കെ ഡൗൺലോഡ് ആക്കും. എല്ല
അതെ. ഇൻക്ക് ഭയങ്കര ഇഷ്ടാ കല്യാണരാമൻ. കല്യാണരാമൻല്ലേ അയിലന്നെ. അതന്തോര് ഇഷ്ടാണ് ഫസ്റ്റ് ഞാൻ കണ്ട ആ ഫസ്റ്റ് കണ്ട് കൊറേ ചിരിച്ച്ണ്
ആ അവസാനം മരിക്ക്ണില്ലേ മറ്റോൾ അപ്പൊ ഇൻക്ക് ഭ ഭയങ്കര പിന്നെ ഇൻക്കത് കാണാൻ തോനണില്ലാ. രണ്ടാം പ്രാശ്യം കാണൂല്ലേ അങ്ങനെ ഇൻ ക് തോന്നൂല. കാരണം ഇൻക്ക് സങ്കടപെടണ അങ്ങനെന്തേം കണ്ടാ പിന്നെ
ഏയേ... പിന്നെത് തോന്നൂൽലേ... റിംഗ് മാസ്റ്റർ അതേപോലെ എന്തോര് രിഷ്ടാ ഞൻ ചിർച്ച് ചിർച് മൻ മര് ച്ച്ണ് ആ റിംഗ് മാസ്റ്ററെ കണ്ടാണ്ട്.
ആ പിന്നെ മറ്റേതില്ലേ.. എന്താ ടു കൺട്രീസും പിന്നെ മൈബോസ്. ഔ... അ
ആ മാ മൈബോസളളാഹ്.. മൈബോസ് എങ്ങ ല്ല അടിപൊളി ആണോന്നോ മമ്ത മോഹൻ.. ഉം മമ്താ മോഹൻദാസാ ആ മംത മോഹൻദാസ് ദിലീപ് രണ്ടാളും പാ അതെ അതെ പോലത്തെ അതില്ലേ ആഹ് അ തില്ലേ.. അയ്ലൊരു ഇതുണ്ടല്ലോ ഇന്റെ വീട്ടിലൊക്കെ ആയാ എന്റെ വീട്ടിലോട്ട് വാഹനങ്ങളും വണ്ടി ണ്ടി പോവൂലാ ബെരൂലാ അതാക്കണം ഇതാക്കണം നടത്തിക്കിണ് ഓളെ കൊണ്ട് നടത്തി ഒര് പോസ് പിന്നെ വയ് കുടിയ മേലക്കൂടി ഒക്കെ തിക് വികും വികിപ്പിച്ചു ആ ചാല്ക്ക് ഇങ്ങോട്ട് ഓള ഓനിം വികിപ്പിക്കൂ ഇങ്ങട്ട നെഞ്ഞ വന്ന വീട്ടിലെത്തിയാല് എന്തയ്യും വണ്ടിണ്ടാവും മുറ്റത്തുകൂടെ പോരടാ ആ എന്റെ വീട്ടിലും വണ്ടി
ആ ഹാ ഫുള്ള് കോമഡി
എന്തൊരു ഇഷ്ടാ അറിയോ ഫുൾ കോമഡിയാ പിന്നെ ലാസ്റ്റ് നല്ല രസാണ് അയിന്റത് ഏ മൈ ബോസ് സേഫ്
മൈ ബോസ് പിന്നെ ടൂ കൺട്രീസ് ടൂ കൺട്രീസ് എല്ലാരും അടിപൊളിയ പറയണ്ട് പക്ഷെ എനിക്ക് കാ
കണ്ടില്ലിയ
ഞാനും കണ്ടില്ല യൂട്യൂബിൽ അത് ഇല്ലല്ലോ ടു കൺട്രീസ് അപ്പൊ ഇനിക്ക് കാണാൻ കയിണില്ലേ ഇന്ക്ക്
ആ ആ ആഹ് ആ ഞാൻ പിന്നെ ടെലഗ്രാാം ഉണ്ട് ഈ ടെലഗ്രാമില് ഫിലിം അതില് അതേപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യൂ അവിടുന്ന് അയി അയില് അതേപോലെതന്നെ ഡൗൺലോഡ് ചെയ്യാ അവിടുന്ന് അയിന്ന് ഇങ്ങനെ നമ്മള് അടിച്ചെടുത്താ ഇപ്പ നമ്മള ഒരു ഫിലിം അടിച്ചെടുത്താ അതിപ്പോ കി കിട്ടു അമക്ക് എടാപ്പ അയിന്ന് ഡൗൺലോഡ് ചെയ്യും അങ്ങനെ നമ്മക്ക് ഏതാ സിനിമ വേണ്ടി അതാ അടച്ച ഇയേ വേണ്ട വേണ്ട ഒക്കെ ഫ്രീയാണ് നമ്മള് ഗ്രൂപ്പ് ണ്ടയില് ആ ഗ്രൂപ്പ് ആപ്പിൽ ചേരനം ഇങ്ങിട്ട് പിന്നെ നമ്മള എന്ത് യ്യും ആ അയിന്ന് ഏ എന്താണ് സിനിമന്റെ പേര് എഴ്തി കൊട്ക്കും അപ്പോംങ്ങ്ട്ട് സിനിമന്റെ പേര് ആ ട്ടോം ഏ നല്ല നെറ്റ് മാണംന്ന് പറിയാണെങ്കി അയിലെന്നെ ഇണ്ടാവും കൊറെ നല്ല നല്ല ക്വാളിറ്റിൽ കാണംന്ന് ഇണ്ടെങ്കിൽ നല്ല എം ബി വാണം അയ് ഇങ്ങനെ ഓരെ ഇരുന്നൂർന്റെ ആയാലും ഇരുന്നൂറ്റി അമ്പെയ്ന്റെ ഇരുനൂറ്റി എമ്പെയിന്റെ മുന്നൂർ അങ്ങനെ അങ്ങനെ പോവ ചെയ്യ വരി ക്ക വരാ കാരണം മ്മക്ക് ഇങ്ങനെ ഇനി നല്ല ഇതിൽ കാണാനും വേണ്ടീട്ട് അതായത് നല്ല ക്ലിയർല് കാണനേനനുസരിച്ച് അനുസരി ഇങ്ങനെ കൂടുക ചെയ്യാ നമ്മളെ നമുക്ക് ചെല്ല ഡൗൺലോഡ് ചെയ്താ മതിയയിന്ന്
ആഹ് ക്ക് അത് കേറ്റണം എന്നുണ്ട് പക്ഷേ ശേ ഇപ്പൊ ടെലഗ്രാമിന് എന്തോ ഒന്ന് വന്നുകുണല്ലോ അപ്‌ഡേഷൻ വന്നണല്ലോ
അ എന്തോ ഞാനും കണ്ട് എന്താണ് ടെലഗ്രാമിന്റെ എടുത്ത് ഒഴിവാക്കണന്ന് അങ്ങനെ എന്തോന്ന് കണ്ട് ഞാനൊരു ഉം ഞാനും കണ്ട്‌ണ് ഇപ്പ രണ്ടുസം മുന്നേ ഇതേപോലെ തന്നെ എന്താ എനിക്കറിയില്ല ആ എനിക്കറില്ല എന്താണെന്നുള്ള കറക്റ്റ് അറിയൂല ഉം ആര്ക്ക അ ഞാൻ പിന്നെ ഇത് ഇത് എന്താണ് സിനിമ ഡൗൺലോഡ് ചെയ്യാൻ മാത്രമേ ഞാൻത് അത് എടുക്കലള്ളൂ അല്ല അല്ലാതാ കാര്യത്തിനൊന്നും അതെടുക്കലില്ല അതിനൊണ്ട് അത് കാര്യായി ത അതേ ഒള്ളൂ നടുക്കുള്ളു അയിന് ഗ്രൂപ്പിൽ സിനിമ അങ്ങനെകിട്ടു ട്ടും അപ്പത് കാണും അത്ര തന്നെ പുതിയ പുതിയ സിനിമകള് വേവേം എറങ്ങും
ആഹ് മൈലാഞ്ചി മോഞ്ച്ചുള്ള വീട്ണ്ടണോ ഏ
മൊയിലാഞ്ചി മഞ്ച അത് കണ്ടിട്ടില്ല പൊന്നാമനണ്ടണ് ഇജ്ജ് എന്താണ് ഈ മരുത്തുമൊക്കൂട ഒക്കെ പോണ ചെറിയ അമ്മ പൊന്നാമ ഒരു ജന്തുആണ് ആ പണ്ടത്തെ പൊന്നാമ ഇതൊക്കെണു പ്പ ഇങ്ങനെ മരത്തിന്റെ അലൂടെ പോണ് നല്ലരു രസുണ്ട് കാണാന് ഒരു കാപ്പ് തിമല് ഒരു ബ കറുപ്പ്‌ പുള്ളി പുള്ളില്ല അതേപോലെ തന്നെ അമ്മായി ഒക്കെ ഉണ്ടാവും ന്റെ ആ അറിയോ അണ്ട് രണ്ടെണ്ണ ഒരു ജന്തുര്ന്റെ അമ്മായി ചോന്നിട്ടുള്ളേ ആ
കുറേ കാട്ണ്ട് അപ്പോ അവിടെ മൻച ഞ്ചാടിമരൂണ്ട് ഹ് അപ്പൊ ഞങ്ങള് പണ്ട് രാവിലെ നീച്ങ്കാണ്ട് ഞാനും ഇൻ്റെപ്പൻ ഇന്റെ അനിയന്റെ കുട്ട്യോളും ഞങ്ങള് പണ്ട് നേരത്തെ നീച്ചിട്ട് മണ്ടും ആർക്കാ കൂടുതല് മഞ്ചാടി കിട്ടണന്ന് കണ് അപ്പൊ അയില് കൊറെേ അമ്മായേള്ണ്ടാവും അം മയോട് നടക്കണുണ്ടാവും അമ്മായി ഒറ്റക്ക് നടക്കണുണ്ടാവും എന്നിട്ട് ഞങ്ങള് മഞ്ചാടി ഇരുതി പൊറക്കുമ്പോണ്ടാവും അമ്മായേള്.
ഇന്നാ ശെ രിട്ടോ ഞാൻ വിളിക്കാ
ആഹ് ഓക്കെ